ആ പ്പോ കേൾക്കണ്ട് എന്തൊക്കെയ പാട് സുഖല്ലേ
ആ സുഖാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണണ്ട് എന്താ അവിടെക്കെ വർത്താനം
ഇവിടെ താ സുഖാണ് കൊഴപ്പുന്നില്ല
ഏഹ്‌ ഫുഡ് കഴിച്ചു കഴിച്ചില്ലേ എന്തേനുന്ന് ഫുഡ്
ഫുഡ് ചോറ് കുമ്പളം കറി മത്തിപൊരിച്ചത് പയറുപ്പേരി
ഏഹ്‌ മത്തിയൊക്കെ കിട്ട്ണ്ണ്ടോ
മത്തി ഇതാ അവിടെ നല്ല വിലയാണ് നൂറ് രൂപക്ക് അഞ്ച് ആറ് ആ ആറ് മത്തിയോ അങ്ങനെ എന്തോക്കള്ളൂ
ആ അതാണ് മത്തിയാണ് ആർക്കും വേണ്ടത് ആ മത്തിക്കാണ് പെരും വില
ആഹ് അതെതെ അതെ. എല്ലോടത്തും നല്ല വെല ഇപ്പോ മീനിന്.
അതാണ് മീനൊന്നും ഇപ്പോ കിട്ടാനില്ല. ഇപ്പൊ ഇതിലൊക്കെ മീൻകാര് വന്നിട്ട തന്നെ രണ്ട് രണ്ടുസ്സായി. ഇപ്പൊ മീനിഞ്ഞാന്ന് വന്നിന് ഒരു മീന. അത് എന്താ സിലോപ്പിറ്റെ, അത് പൊഴ മീനാ അങ്ങനത്തെ മീനാട്ടൊക്കെ ഇപ്പ വരുന്നത്.
അതെ ഏഹ് എന്തങ്ങക്ക് സ്പെഷ്യൽ എന്താ, അവിടെ?
ചോറും പിന്നെ സാമ്പാറുണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, സ്രാവ് പൊരിച്ചിക്കണു. മി പച്ചമീനൊന്നും കിട്ട ടൈറ്റ്
ആഹ് ആ ആ. നല്ല ടെസ്റ്റ് ഉണ്ടാവൂല ഒണക്കെ, ഒണക്കലും സാമ്പാറും നല്ല ര
അതെ ഉണക്കമീ പച്ച മീനി രസാണ്.
ആ ആഹ്‌ ആ അതെ കുട്ടികളൊക്കെ ഉണ്ടോ?
ആ ണ്ട് രണ്ടാളുണ്ട്. സ്കൂൾക്കോയികാണ്. ഒരാൾ അഞ്ചാം ക്ലാസ്സിലാണ് ഒരാൾ ഒന്നാം ക്ലാസ്. ട്ടിലാണ്. ഒക്ക ഒമ്പതരായപ്പൊ പൊയ്ക്കണ്. ഇനി നാല് മണി നാലര ആവുമ്പോക്ക എത്തൊക്കെ.
വൈകുന്നേം എന്താ സ്പെഷ്യൽ ഉണ്ടാക്കല്?
ഓല്ക്ക് ചോറ്ന്നെ കൊടുക്കല്. വന്ന കഴിഞ്ഞാല്, ഓൽ വന്ന ചോറ് കഴിച്ചു. പിന്നെ, ഏ നമ്മെന്തേലൊക്കെ ചായകടി അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും. അല്ല പൂ കപ്പ പീങ്ങ, അല്ലെങ്കി വല്ല ചപ് ചക്ക കൂട്ടാന് അങ്ങനെയൊക്കെ ഉണ്ടാക്കും നാല മണി ചായക്ക്.
ആഹ്‌
അതെ. പിന്നെ രാത്രിക്ക് ചിലപ്പോ ഏഹ് ചെലപ്പോ ചപ്പാത്തി ഉണ്ടാക്കും. നിർബന്ധുല്ല കാര്യായിട്ട് ചോറ്ന്നെ.
ആഹ് ആ അപ്പ അവിടെ മഴെ അവിടെ ഇവിടെ രാത്രിൽ സ്പെഷ്യൽ ഒന്നും വേണ്ട എന്താ എന്തണ് ഇള്ള ചോറനെ കൂട്ടും. അതൊക്കെ എപ്പളെലൊക്കെ ദോശയൊക്കെ എന്തെലൊക്ക ചോ റ് വേണ്ടാന്ന് തോന്നിയ അപ്പൊ ദോശ ചുടും. അല്ലെങ്കില് ഗോതമ്പിന്റെ ആ അങ്ങനെ, ചപ്പാത്തിയോ അല്ലങ്കി ഗോദബിന്റെ ദോശ, അങ്ങനെ എന്തെലൊക്കെ ചുടും.
ആഹ് ആ.
ഉം. മഴ ഇണ്ടോ ഇപ്പോ അവിടെ ഇന്ന്?
ഇല്ല ന്ന് വല്ലാതെ മയല്ലന്ന് വെയിലും, പിന്നെ ന വെ മൂടികൊണ്ടൊക്കെ ഏണ്.
കൊറചേരം വെയില അറച്ചും പിന്നെ മൂടും അങ്ങനെണ്. മഴ അങ്ങനെ പെയ്തിട്ടില്ല.
ആ ഇവിടെ അങ്ങനെതന്നെ. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെ.
ആ ഇന്നലെ അയിനും വേണ്ടുന്ന രാവിലെ രാത്രി ന്ന സുബ നാലണിക്കൊക്കെ ങ്ങട് പെയ്യല് തൊടങ്ങീകോണല്ലോന്നലെ മിനിയാന്ന്.
ഉം ഉം ഉം. അതെ വൈകുന്നേരം രാവിലെ നല്ല മഴ
ആ നല്ല മഴെണു ഇന്നലൊക്കെ.
ആഹ്.
പിന്നെ തങ്ങട് പോവു ചെയ്തു.
ഉം പിന്നെ എവിടെകിലക്ക് ടൂറൊക്കെ പോവാ? സ്കൂൾ ലീവ്
ആഹ് സ്കൂള് അപ്പോ ആ ഇപ്പൊ വെക്കേഷനിലൊക്കെ പോയിനു, വയനാട് പോയി, അങ്ങനെ പോയി രണ്ടു ദിവസം പോയിക്കെ നിന്നു.
ആഹ് ആ ആ.
അങ്ങനെ ടൂറൊക്ക. ഞായറാഴ്ച അതി വഴി ഉണ്ടാവലില്ല. ഓൽക്കും നല്ല വർക്കും കാര്യക്ക ഉണ്ടാവുമ്പോളേ, ചേല വെച്ചാല് ഇപ്പൊ ഈ കുടർക്കലിന്റെ ഇപ്പോ റബിലാവല് കുടർക്കലാവലോ അപ്പൊ ബേ ഇക്ക ഇലക്ട്രീഷ്യൻ ആണ്. അപ്പൊ പ്ലംബിങ്ങിന്റെയും വയറിങ്ങിന്റെയും പണിന്റെ ഒക്കെ തിരക്കാ ഇപ്പോ കാര്യയിട്ട്.
ആഹ് ആ.
മ്മക്ക് റബിലബ്ബ് മോഹറായിലെ ഇനി ഇപ്പ റബിലബ്ബ് ലാകുമ്പോ, കണ്ട പ വീട് പണിയ ആൾ കൂടിയാണ്. അപ്പൊ അപ്പൊ ഇനി പൊതുവ സൺ‌ഡേ കൂടി എടുത്ത് കാണാണ്ട് ഇതാ തീർത്ത് കൊടുക്കലാണ്.
ക്കാ അഹ്
വർക്ക് ഞാ അങ്ങനെ ആഹ് അങ്ങനെ ചെലവര് അല്ലെങ്കി ഒലിവ്ണ്ടെങ്കി അങ്ങനെ പോവും. കും അല്ലെങ്കി ങ്ങനെ ഓരോ പണി ഓളുംണ്ടാകും
ഹ്മ്മ് ഉം
പ്പൊ ഓരോ ദിവസം എത്ര വേഗാ കയ്യിണത്.
അഹ്
അതാണ്. ത്ത് ഇന്ന്പ്പൊ വ്യാഴ്ചയായിട്ട് പ്പൊ രണ്ടോസം മുമ്പേന് പ്പ തിങ്കളാഴ്ച സ്കൂള് ത്തൻ തൊർന്നത്. അപ്പൊക്ക് പ്പൊ ഇന്ന് വ്യാഴാഴ്ച ഞ്ഞ് നാളെ ഒരിസൊ ള്ള് പിന്നെ ശനി, ഞായറും. എത്ര പെട്ടെന്നാറിയൊ ഓരോ ദിവസങ്ങള് കഴിഞ്ഞ് പോണത്.
ആഹ് ദിവ പഴേപോലെന്നെല്ലെ. പഴേ ആദ്യോക്കെ കൊർച്ച് നേരവെ കൊറേ ഒരാഴ്ച കിട്ടിട്ട് പിന്നെത്ത ആഴ്ച്ചായികിട്ടാൻ കൊറേ ദിവസള്ള പോലെ തോന്നും.
അണേയ് പ്പെ ത്ര പെട്ടെന്നാറിയൊ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോണത്. മാസങ്ങളു ഒക്കെ അങ്ങൻതെന്നെ.
ഉം ഉം അതെ തെ തെ അത്രേ പിന്നെ വീട്ടിലെന്താ കോഴ കോയിക്ക ളൊക്കണ്ടൊ വീട്ടില് താറ
വ്ട്ടാല് വീട്ട്ല് പശുക്കള്ണ്ട് മൂന്നെണ്ണം. മൂന്ന് പശുക്കള്ണ്ട്. പിന്നെ കോ ആടാ ള്ണ്ട് കൊർച്ച് ത്ത്. പിന്നേ കോഴിക്കള് രണ്ടെണ്ണോ ള്ളു. കാര്യായിട്ട് പശു ഉമ്മിം, ഉപ്പിം ഉമ് ആഹ് ഉമ്മിം, ഉപ്പിം
പാലൊക്കെ വ്ക്ക്ണ്ടാ?
അഹ് പാല് സൊസൈറ്റിക്ക് വിക്കും. പിന്നെ വീട്ടാൾകൂടെക്കെ കൊട്ക്കും.
അഹ് അഹ് അഹ്
അഹ് പിന്നെ ഓലെന്നെ നോക്കൂ. ഓൽക്ക് പിന്നെ ആന്നെ ചെയ്യാ ആ ദ്യേ ക്ക് ഇതായിട്ടോണ്ട് പിന്നെ ഓൽക്ക് ഇല്ലാത്തൊ കൊട് കൊറെേ പറയുബല് മക്കള് കൊട്ക്കാന് ഞ്ഞ്പോ റെസ്റ്റ് പക്ഷെ ഓൽക്ക് വിക്കാ തോന്നൂല. ഓൽക്ക് പത്ത് രൂപ ൺ ഞങ്ങ ണ്ട വെയ്- ക്കുമ്പളെല്ലെ ഞങ്ങള് പണിട് ക്കൊള്ളോറിം.
അഹ്. അതൊക്കെ നല്ല കാര്യം തന്നേൺല്ലോ. സ്വന്തായിട്ട് ഒരു വരുമാനൊക്കെ ണ്ടാവണത്.
അതാണേ അ
മറ്റ്ള്ളോല്. മറ്റൊന്നും ഇല്ലെങ്കില് നമ്മളൊരാളോട് ങ്ങനെ ചോയിച്ച് നടക്ക ക്കന്നെല്ലെ അമ്മളെ ആവശ്യത്തിന് വേണ്ടേ. ഉം അവലാലെട്ത്ത് ആവിശ്യന്ന്ണ്ടെങ്കില് അഹ്
ക്ക് കാ വെയ്ക്കുമ്പ ഞങ്ങള് പണിട്ക്കട്ടെ. എന്തായാലും ഇപ്പൊ കൊർച്ചെയ്ഞ്ഞാ ങ്ങളെന്നെല്ലെ നോക്കണ്ട്യ രാ പ്പൊ യങ്ങക്ക് വെയ്ക്കുമ്പ ഞങ്ങള് പണിട്ക്കെ ട്ടേറിയോല്. എന്ന പിന്നെഅങ്ങനെ പണിട്ക്കുമ്പ തടി ക്കുംതന്നെ ആരോഗ്യാട്ടോ. ന്ന ഓ ഏഹ് നമ്മക്കാണ് ന്നാ ഒലത്രിം ആരോഗ്യം ണ്ടാവാത്തത്. നമ്മളെക്കെ അഹ് നമ്മളൊകെ എന്തേലൊക്കെ ട്ക്കുമ്പൊ അമ്മള് കൊയങ്ങും. പിന്നെ എവ്ട്ക്കേലോക്കെ പോകമ്പോ അല്ലപ്പോ റോട്ട്ക്കെത്താ വേണ്ടി നട്ക്കുമ്പൊ നമ്മള് ബേക്ക്ലുണ്ടാവും ഓല് മുന്നിലുണ്ടാവും ഓൽപ്പത്തൂലമ്മള് നടന്ന്ങ്ങാണ്ട്. ആഹ് ഞങ്ങളേറിം‌ മ്മാൻ്റെപ്പൊക്കെ എട്ക്കേലൊക്കെ പോവ്മ്പം മ്മാനെ ഞങ്ങള് കൊർച്ച് ഒര് അഞ്ച്, പത്തിൻറ്റ് വട്ന്ന് റോട്ട്ക്ക് നട്ക്കണം. അപ്പൊ ഓട്ടോ ഓട്ടോന്നും കിട്ടിട്ട്ല്ലെങ്കി ഞങ്ങനടന്ന് പോവ്മ്പം മ്മ മുന്നിലെത്തിട്ട്ണ്ടാവും. ഞങ്ങള് മ വരിക്കെള് ബേക്കിലുണ്ടാവും. അപ്പൊ മ്മാറിയും വേം പോരി അപ്പം നിങ്ങളെ മ്മാരി ഞങ്ങക്കട് കണ്ടേറിയും. അമ്മള് പൗതിക്കത്ത് കൊയങ്ങും. ഇമ്മാന്റെ പ് ഇമ്മാന്റെട്ത്ത് ചെറിയ കു കുട്യേൾ ണ്ടെയി ഇമ്മ സ്‌പീട്‌ലെത്തും. ഞമ്മള് ക്കേക്കിലേക്കാരോ.
ഉം ഉം
അതാണ് അപ്പൊ എങ്ങനേ?
ആഹ്. ഞങ്ങ ഇവടേ ആഹ് രണ്ട് എളേച്ചമ്മാര്ണ്ട്. ഞങ്ങള് മു മൂന്ന് മൂന്ന് ആമക്കളും രണ്ട് പെമ്മക്കളാ വല്. രണ്ട് പെമ്മക്കളെ കല്യാ കല്ല്യാണം കഴിഞ്ഞിട്ട്ണ്ട്. പിന്നെ രണ്ട് എളേച്ചമ്മാരുണ്ട്. ഓല്ക്കു കല്യാണം കഴ്ഞ്ഞ് എല്ലാർക്കു ക്കു രണ്ടാള്ക്കു കുട്ടി രണ്ടീ ച്ചെകുട്ട്യാ ൾണ്ട്. ഓരോ ആണും ഓരോ പെണ്ണുംണ്ട്.
ഉം നിങ്ങള് വേ
ഇല്ല ഞങ്ങള് വീട് പണി ഇ നിലമ്പണി ഉണ്ട് ഓരോ വീട് പണി ഇങ്ങെ നടന്നുകോണ്ടിരിക്കുവാണ് ഉം ആഹ് വീടിന്റെ അവിടെന്ന് കൊറ ഉച്ചന്നാ അവരെ അഞ്ച് മിനിറ്റ് നടന്നാൽ മതി എന്ന കാണൂ ഇല്ലേനു എന്നാ കാ എന്താ വിളിച്ചന്ന പെട്ടെന്ന് വരാനും പറ്റുംന്ന് അടുത്തല്ലേ ന്നാരമാതിരിയാണ്
ആഹ് ആഹ്
അടുത്തു അല്ല എന്നാ നല്ല വിട്ടിട്ടും അല്ല അതിന്റെ നടുലാണ്
ഉം വല്യ വീടക്കേ ഉണ്ടാക്കണേ
നിങ്ങളെ വീട് എന്താ വേറെക്ക വേറെല്ല
ആഹ് ഞങ്ങള് വേറെ താമസാണ് അഞ്ച് വർഷായി വീട് മാറീട്ട്
ആഹ് എത്ര ആൾക്കാര്ണ്ട് മക്കള്
ആഹ് ഭർത്താവിന് രണ്ട് അനിയൻമാരുണ്ട് ഒരു പെങ്ങളുണ്ട് അതന്നെ കാര്യൻമാര് രണ്ടാ മക്കളായിക്കണ് എനിക്ക് മൂന്ന് മക്കളായി പിന്നെ എന്താ ഭ ഭർത്താവിന്റെ പെങ്ങൾക്കും രണ്ട് മക്കളായി എല്ലാരും പെങ്ങക്ക് വീട് ഉണ്ടാക്ക്ണ്ട്
ആഹ് അട്ത്തന്നെ
ആഹ് എന്താ ഓള ഭർത്താവിന്റെ വീടിന്റെ അടുത്ത് അവിടെ ഉം ഞങ്ങള ഏട്ടനഅനുജൻന്മാരെല്ലാരും ഒരു അനിയത്തി അവിടെ തന്നെണ് തറവാട്ട് വീട്ടിൽ ചെറിയ അനിയനാ
ഉമ്മിപ്പിയക്കെ
ഉപ്പ ഉണ്ട് ഉമ്മ മരിച്ച്ക്ക്ണ് ആ കൊറോണ ഉണ്ടായ ടൈമില് കൊറണ വന്ന് മരിച്ച ആഹ് ആഹ്
ഉപ്പ ഇന്നട്ട് ആരടുത്താള്ളത്
ഇപ്പൊ തറവാട് വീട്ടിലാണ് തറവാട് വീട്ടില് എന്താണ് ചെറിയ എളേച്ഛനും ഭാര്യണ്ട്
ആഹ് ഓല്ക്ക് രണ്ട് കുട്ട്യളോ
ആഹ് രണ്ട് കുട്ട്യാള് രണ്ട് പെൺകുട്ട്യാളാ
ആഹ് ആഹ് ഓലക്കെ സ്കൂൾ ക്ക് പോകുണ്ടോ
എല്ലാര് സ്കൂൾക്ക് പോണ്ട് പിന്നെ മക്കളും പോണ്ട്
ആ സമയത്ത്
ആഹ് പറയണ്ട എന്ത് പട രാവിലെ ഒമ്പത് ഒമ്പത്മണി പത്തുമണി ന്റെ മുമ്പായിട്ടുള്ളൊരുപണി ഭ
അതൊരു പണി തന്നെയാണ് പിന്നെ എടുത്താലും ഇട്ത്താല്ഇട്ത്താലും തീരുംതീരില്ല പിന്നെ ഒരു തരായി രാവിലെ മദ്രസക്കോക്ക് അത് കഴിഞ്ഞ് ഇങ്ങട് സ്കൂൾ ക്ക് ഓലതക്കെ ഒരുക്കിക്കണം അപ്പോക്ക് ഒരു മദ്രസ വിട്ട് വരും പിന്നെ ഓല മാറ്റിച്ച പറഞ്ഞയക്ക വ വാണ്ട് പോ ഒരാള്ല്ല ഒക്കെ ത്തിന് നോക്കണ്ടേ
അതെ അതെ ആ ചോറ്ണ്ടോകും രണ്ടാളും ചോറ്ണ്ടോകും
ആഹ് ആഹ് അതൊക്കെ ഒരിക്കണ്ടേ ആ സമയാവുമ്പൊക്ക്
ഉം ചോറും പിന്നെ ഇന്ന്പ്പം രാവിലെ പത്തിരി ഇണ്ടാക്കിണ് പ തിരി ചിക്കൻ കറി അപ്പ അതന്നെ അത് മതി സ്കൂളിക്ക് പറഞ്ഞിട്ട് അതും വെച്ച് രണ്ടാക്കും കൊണ്ടോവാന് വെച്ച്
ഏ മിഷീമല് പര്ത്തലാ പത്തിരി
ആഹ് അഹ് പ്രസ്സ്മല് പര്ത്തും പ്രസ്സ്ണ്ടല്ലോ അയ്മല് പര്ത്തും നല്ല നല്ല പാട്ടാടുന്ന ആഹ് പലകമ പരത്താന്നൊന്നും ഇത് നേരം കിട്ടൂലാ കാരണം എന്റെ മൂത്തക്കുട്ടി പത്താം ക്ലാസ്സിലാ പഠിക്കുന്നെ അവൻക്ക് ട്യൂഷനുണ്ട് അപ്പോ ട്യൂഷന്ണ്ടാവുമ്പോ ആഹ് രാവിലെ ആറ് മണിക്ക് ട്യൂഷൻ തെടങ്ങീട്ട് എട്ട് എ എട്ടര വരെയാണ് അപ്പ ആ അപ്പ രാവിലെ എട്ടരക്ക് വന്നയ്ഞ്ഞയ്ഞ്ഞാല് ഓർക്ക് മ്മ് എന്താ ബസ്സ് എട്ടരക്കന്നെ വെരെള്ളു. കാരണം, ട്യൂഷന് വിട്ടിട്ട് നേരെ അങ്ങട്ട് കേറല് ബസ്സ്ക്കാണ്. അപ്പ രാവിലെ ആറ് മണി ആഹ് ആറ് മണി പോവുമ്പോ കഴിക്കാൻ കഴിക്കും വേണം കൊണ്ടോവാള്ളത് സ്കൂള്ക്ക് കൊണ്ടോണത് കൊണ്ടോവും വേണം. മ്മ് അങ്ങനെ ഏറെ പത്തിരി കൊട്ത്തയക്കും പിന്നെ രാവിലെ അങ്ങനെ തിന്നൂല. ആ നേരത്ത്
ആഹ് നേരത്താവ്മ്പോ തിന്നാൻ കയ്യൂലേ ആറ് മണിയാവുമ്പോക്ക് ഒന്നും കയ്യൂലേ.
ആഹ് നമ്മക്ക് ശെരി കയ്യും കാലും നമ്മക്കും വെശപ്പ്ള്ളു
അതണ് പിന്നെ ഓൽക്ക്കൊക്കെ അങ്ങനെന്ത പിന്നെ ബാത്റൂം പോക്കലു പോവലും ഒക്കെ ഇതാവുമ്പോ. അതന്നെ.
തിന്നാനും പോവൂല ആടെ. ഇപ്പൊ പത്താം ക്ലാസൊക്കെ കഴിഞ്ഞിട്ട് ഓളെ ഒ ട്യൂഷനാ ടൈമാണ്
അതാണെ. അതെന്ത അത്ര നേരത്തെ ട്യൂഷനൊക്കെ വരുന്നത്?
അത് അവ്ടെ ഒമ്പതും എട്ടൊക്കെണ്ട് ട്യൂഷന്, പലേ ടൈമിലാണ് ട്യൂ ഷൻ. ഒമ്പതാം ക്ലാസെക്കെ സ്കൂൾ വിട്ട് വന്ന്ട്ടാണ് പാപ്പ അവര് ഓല് ഒര് ഒഴിവുല്ല. രാത്രി വന്നഴിഞ്ഞാൽ മദ്രസണ്ട്.
മദ്രസ് ഓഹ്. അതും നോക്കണ്ടേ ഇതും നോക്കണ്ടേ. രണ്ടും പൊതുപരീക്ഷന്ന പോലെയാണ്. എസ് എൽ സിം പൊതു
ആഹ് അതെ അതെന്നെ. അപ്പെ രണ്ടു അതന്നെ. ഇപ്പൊ മദ്രസ് ഓലും പ്രാധാന്യം കൊട്ക്ക് സ്കൂളില് പത്ത് എ പ്ലസ് ഇണ്ടായാമതിയേനു. അത്രക്ക്ണ്ട്. മാപ്പളയും പറഞ്ഞ് മദ്രസ ഈ പ്രാവശ്യം പോവാതെ അട്ത്ത പ്രാവശ്യം പോയി . ഇപ്രാവ്യശ്യം നിർത്തിക്കാളന്നിട്ട് ഓൻ ഇൻക്ക് പേടി ഉസ്താദ് ചീത്തറിയോന്ന്ള്ളത്
ഉം ഉം. പിന്നെ ഓലൊപ്പൊല്ല കുട്ട് ട്ട്യോളും മുന്നുക്കെത്തിക്കഴിഞ്ഞാ അപ്പ പിന്നെ ഓൽക്ക് പോവാനും കമ്പണ്ടാവൂല നിർത്തിക്കഴിഞ്ഞാല്.
അഹ് ആഹ് അതന്നെ. പക്ഷെ ഓരെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ട്യോളും പത്താം ക്ലാസ് പ, അല്ല ഒമ്പേല് പത്തിലോരന്നേണ്. പത്തില്ള്ളെന്നം ഉം ഉസ്താന്നടുത്ത് ഞാൻ പറയണ് നിങ്ങളെ രാത്രിക്കത്തെ ടൈമ് മാറ്റിക്കള. ഇവർക്ക് സ്കൂള്ത്തെ പഠിപ്പന്നെ നേര മദ്രസ
അതാണ്, രാത്രിയാവുമ്പ ബുദ്ധിമുട്ടാണെ.
ആ നിങ്ങള് വൈകുന്നേരം വച്ചോളി സ്കൂള്ട്ട് വന്ന്ട്ട് അഞ്ച് മണിന്റെ ശേഷം വെച്ചോളി ആറര വരെ. മഗ്രിബ് ബാങ്ക് കൊടുക്കോളം വെച്ചോളി ഒന്നര മണിക്കൂർ മതി ക്ലാസ് അപ്പ രാത്രി സ്കൂള് തെ മദ്രസ്തെ ഒന്നിച്ച് പഠിക്കാല്ലോ പറഞ്ഞ്. ഞാൻ വിട്ട്. പഠിക്കൽ ഇവരെ ടൂഷൻ ഭയങ്കര സ്ട്രി ക്റ്റാണ്. പഠിച്ചിട്ടില്ലെങ്കില് പിറ്റേ ദിവസം ഒരു പേജ് ഒരു ക്വസ്റ്റ്യൻ നൂറ് പ്രാവശ്യം എഴുതി കൊണ്ട്പോകും ഓ അടിയും. അതുണ്ട്. ഭയങ്കര സ്ട്രി റ്റണ്. അത് ഈഹ് ഉം അപ്പ ഇന്റെ ഹസ്ബന്റ് പറിയണ്ട് മദ്രസ നിർത്തിക്കോള മദ്രസ അടുത്ത പ്രാവശ്യം പോവാന്നൊക്കെ പറയണ്ട്. ഇപ്പ നിർത്തിയിട്ടില്ല ഇങ്ങനെ പോകുണ്ട്. ഇപ്പൊ തൊടക്കല്ലേ. സ്കൂള് തൊറക്കല്ലെ. ഇനി ഇപ്പൊ എന്താ കാട്ടണേ ആവോ.
അതാണ്.
ഊം അങ്ങനെക്കാര്യം.
ഊം.
എന്ന ആയിക്കോട്ട്. ശരിട്ടാ.
ആഹ് ശരിന്നാ.